ഹലോ ആ കേക്കണ്ട് കേക്കണ്ട് എന്താ സുഖല്ലേ ഓഹോ എന്താപണി
ഒന്ന് ഫുഡ് ഭക്ഷണം ആ ഭക്ഷണം കഴിച്ച് ഉംഎന്തയ്നിപ്പോ
ഇരിക്കാലെ
ആഹ ആഹ മോ മത് എല്ലാ നമ്മൾത് ഇവിടെ ഈ ഇപ്പ ഇമ്മൊക്കെ വേഗ കഴിക്കു അപ്പൊ പിന്ന നമ്മള് കെയ്ച്ചാണ്ട് വേഗം കിട
അ ശെരി ചെറിയ മക്കളാണോ ഓല ഉറക്കാൻ കെടുത്ത അങ്ങനെ ആ അപ്പൊ പിന്നെഓ ഓലോ കൂടെ കിടക്കല്ലോ അല്ലേ നമ്മള് ഉറക്കാനുംവാണ്ടി അപ്പൊ ഇങ്ങള് ഉറങ്ങി പോകൂലേ അയ്യോ ഇവിടെയൊക്കെ പന്ത്രണ്ട് മണിയാവും ഉറങ്ങണെങ്കില്
ആ ഞങ്ങള് ഞങ്ങളും ഞങ്ങളും പന്ത്രണ്ട് മണി ഒരു മണി ഒക്കെ ആവേണ്ട് അത് ഔട് ആയാലും ഞാനിപ്പ എന്റെ വീട്ടില അപ്പൊ അതാണ് ആഹ ഇവിടെ ആകുമ്പോ വേ കടുക്കും അതല്ല അവിടെ പുതിയപ്പിളിന്റെ വീട്ടിലായാലും ആ അവിടെ പന്ത്രണ്ട് എല്ലരുുംമേ കഴി കും ഭക്ഷണം ഞാൻ കഴിക്കും പിന്നെ കടക്കാന് ഇവള് ഫോൺ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ൾക്ക് മൂത്ര ഴിക്കാൻ പോകുക അങ്ങോട്ടും ഇങ്ങോട്ട് റഞ്ഞിയാണ്ട് ഇങ്ങനെ പോണ്
നേര വൈകൂലേ നിങ്ങളെ വീട്ടിലായോൊണ്ട് നേരത്തെ കിടക്കൂലെ ശരി എന്നിടന്താ ഉംഫുഡ് ഒക്കെ കഴി ഴിച്ചു കിടന്നുലെ നേരത്തെ നീക്കൂലെ നേര നീ ക്കോ അല്ല സ്വന്തം വീടിലാവുമ്പോ പിന്നെ നേരത്തെ നീക്കൊന്നില്ലല്ലേ സ്വന്തം വീട്ടിലല്ലേപ്പൊങ്ങള്. ങ്ങള് സ്വന്തംവീട്ടില് ഹലോ. ഹലോ കേക്കണില്ലേ. ഹലോ. ഹലോ. ഹലോ